ഹലോ
എന്താ ശേഷൊക്കെ
ഹലോ
എന്താ വർത്താനം കേക്കണണ്ടോ
അകേൾക്കുന്നുണ്ട് പിന്നെ എന്നറിയോ മഴ പൊതുപെ കൂട്ടീട്ടെ റെയ്ഞ്ച്
ഉ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ന കട്ടാക്കണ്ട
മഴ പെയ്തിട്ടേ റേഞ്ച് കൊറവാണെന്ന്തോന്നണ്ട എല്ലായിടത്തുന്ന്
റെയിഞ്ചിന്റെ പ്രശ്നാന്ന് േതാന്നുന്നു ഒന്നുംകേക്കാൻ പറ്റുന്നില്ല
ആഹ ഉണ്ടല്ലേ അ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ബിസി ആയിട്ടേ
അതല്ല ഈ ഒരു സമയവുമ്പോ എല്ലാരും വിളിക്കല്ലേ
ആ
അതിൻറേതായ ബുദ്ധിമുട്ടാവും
അതുകൊണ്ടായിരിക്കും
ശബ്ദം കുറവാവുംവും
അവടെ ഭയങ്കര മഴയായിട്ട് ഉറുമ്പുകള്
ആ കുറുമ്പോൾണ്ടല്ലേ ഇവിടെപ്പോ ഞാൻ നോ പടിയിലൊക്കെ ആകെ ചെതലൊക്കെ വന്ന് ഉറുമ്പ് നിറഞ്ഞിട്ടുണ്ട്
ചോണനുറുമ്പ
ആ അത ഒരു സ്മെല്ലാ ഒരു വേറരു മണ്ണാണല്ലേ
ആ അത് തന്നെ മഴ അയാൾ പാറ്റ ശല്യം എന്തൊക്കെയാണ് അറിയാം
നമ്മളെ മഴയില്ലെങ്കില് മഴല്ലോ വെയിലാണോ വെയില
ഉം
ഭൂമിയിൽ അങ്ങട്ട് എത്തിയാല് പിന്നെ ഇല്ലാത്തതൊന്നുല്ല
ഉം ഭക്ഷണം കഴിച്ചോ
ആ ഞ എല്ല ഭക്ഷണം കഴിച്ചു കിടന്നു ഞാന് മക്കളെ ഒറക്കാണ് ഇവര് ഞാന്ന് എന്താ പൊ ച്ച് വിളിക്കാം അല്ലെങ്കി കുറച്ച് കോൾ അറ്റൻഡ്യ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്ക്ൻ ഇവര് രണ്ടാളുന്ന് ഒറങ്ങണേല്ല അല്ലെങ്കിൽ പത്ത്മണിയകുമ്പ രണ്ടാളും ഒറങ്ങണതാണ് ഇന്ന് ഇവരെന്തോ ഇന്റെ കണ്ണില് നോക്കി അങ്ങനെ ഇരിക്ക
ഹോ
ഞാൻന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ മയില് വരുമ്പോ കാണിച്ച് തരൂല
ഉ ഉം അതന്നെ മ്മക്ക് കുട്ടിള് വേ ഒറങ്ങാഞാ നമുക്ക് നേര്തെ നീ എണീ
അവക്ക് ഏഴ് മണിക്കാണ് മദ്രസ് അവള് വരണങ്കിൽ അഞ്ച് മണി പിന്നെ എണീപ്പിക്കണോട്ടോ
പിന്നെ അങ്ങനെ ഒറക്കം തൂങ്ങിനിക്കേ ബുദ്ധിമുട്ട്
നമ്മള് രാത്രി കെടക്ക്‌ണത് ഒരു എട്ടര ഒമ്പത് മണിവുമ്പോ രാവിലമുക്ക് ഒര് അഞ്ചര ആറ് മണി ആറ്മണി ആകുമ്പഴത്തിന് എണീക്കാൻ പറ്റും ഇത് രാത്രി ഇതുവരെ ഒറങ്ങിയിട്ടില്ല ഒര് പതിനൊന്ന് മണിയാവുമ്പള ഒറങ്ങ അത് പതിനൊന്ന് മണിക്ക് ഒറങ്ങിയ ഒരാക്ക് എന്തായാലും അഞ്ച് മണിക്ക് എണീക്കാൻ കഴിയില്ലല്ലോ കുട്ടിളല്ലേ പിന്നെ ക്ഷീണല്ലേ സ്കൂള് പോയാലും പിന്നെ മദ്രസട്ടര അതേപോലെ സ്കൂൾ പോവാ
ഉ പിന്നെ ഒയിവ്ള്ളദിവസ ഇന്നിപ്പോ ഞായറാഴ്ച യാണ്ട് പെരും കളീം
ആ അപ്പളും അടങ്ങിയിരിക്ക്‌ണില്ലല്ലോ ആ അപ്പൊ ഞാനും വിചാരിച്ചു ഞാനൊന്ന് ഏ ഇന്നലെ ആണ്
ഉം
ചെറിയൊരു ഇതിലേന്നു അതോണ്ട് ഇൻക് വിളിക്കാനോ അങ്ങനെതാവാൻ അങ്ങനെ കൂടുതലൊന്നും പറ്റിയിട്ടില്ല ഞാൻ ഇന്നാണ് അധികവും ഇതിന് മെനക്കെട്ടിരുന്നത് അപ്പം ഞാൻ പറഞ്ഞൊന്ന് ന്നാ ഒന്ന് ഒറങ്ങാണെങ്കിൽ കൊറച്ചേര ഇൻക്ക് കൊറച്ച് സംസാരിക്കാനുണ്ടേര്ന്നുന്ന് പറഞ്ഞു അപ്പ രണ്ടാളു ഇന്റെ കണ്ടിലു നോക്കി അങ്ങനെ ഇരിക്കാണ് മിണ്ടാത് ഇരിക്കണ് ന്ത അപ്പൊ ഞാന് മിണ്ടാതിരിക്കണ കണ്ടപ്പോ ഇങ്ങനെ വിളിച്ചതാണ് സാരിക്കെ ഓരോന്ന് സംശയങ്ങള് ഇങ്ങനെ ചോയ്‌ക്കും
ഓൽകെപ്പോളും സംശയങ്ങളാ അതെന്നെ ഇവനും അങ്ങൻതന്നേ വല്യയ മോനെ സ്കൂൾ അതുവരെ മുണ്ടൂല ഇ കടക്കാൻ നേരത്തെഎന്താണാ ആ സമയത്ത്ണ്ടാവും സ്കൂൾല് സംഭവിച്ച കഥകളൊക്കെ പറയാൻ
അവിടെ അതു പറ്റി ഇവിടെ അതു പറ്റി അവിടെങ്ങനെ ഇവിടെങ്ങനെ പറയും അഹ് വരെ ഓൽക് ഒന്നും പ
അതന്നെ അത് ഒര് കളിന്റെ സൊഹലേയ്‌ക്കാരെ
ഒറങ്ങാൻ നേരത്ത് ഇങ്ങനെ പറിം സ്കൂൾ അങ്ങനെണ് അവര ഇന്ന അ പറഞ് ഇവര്ന്നത്ത് പറഞ്ഞുന്നൊക്കെ പറഞ്ഞിങ്ങനെ വരും അപ്പൊ നമുക്കാണെങ്കി വേഗവരെ ഒറക്കണം എന്താ നേരവൈ കെയാ നീക്ക നീക്കാ കയൂല അങ്ങനെയൊക്കെ മ്മളിങ്ങനെ ആലോചിച്ചിരിക്കണ സമയാവും അപ്പളാണ് ഇവരെ കഥകളൊക്കെങ്ങനെ വര ആ കഥ ഈ കഥ
ഭക്ഷണം കഴിച്ചോ നേര്ത്തെ
ഞാ കഴിക്കും ഞാ
ഉം ഇന്നെന്തേനി രാത്രി
ഞാന്ന് കഞ്ഞീ ചമ്മന്തിയൊക്കേണ് ണ്ടാക്കി
ഉം രാത്രിയാവുമ്പോ അതാലേ ഇല്ലേ നല്ലത്
അതാ നല്ലത് ചൂടാവുമ്പളും അതാ നല്ലത് മയ്
ഉം
ആ ചൂടോട് കൂടി കഴിക്കുമ്പോ അതെ തമ്മൾ രാവിലെ വെച്ചഭക്ഷണം കഴിക്ക്ണത്തിന്ന് കുഴപ്പംഉ
ഇവിടെ അങ്ങനെ രാത്രി എന്തെങ്കിലൊക്കെ ആയാൽ മതി കാരണം ഇൻ ഇത്തിരി വെള്ളയേലും ആയാൽ മതി എന്തേലും. അല്ലാതെ വയറ് നിറച്ച് എന്തും വേണ്ട.
ങ്കിൽ കഴിക്കായാണെങ്കിൽ അങ്ങനത്തന്നെയാവും അല്ലെങ്കിൽ ദോശ അങ്ങനത്തെ എന്തെങ്കലുമൊക്കെയാകും ചോറ്- ശരിക്കും ഒഴിവാക്കാ നല്ലത് ഇപ്പൊ വെയിറ്റ് നോക്കുമ്പോ ഒരു രണ്ട് കിലോൻ്റെടുത്ത് കൂടി ട്ട്ണ്ട്. അതൊക്കെ എങ്ങനേലൊക്കൊന്ന് കൊറക്കണം. അയ്നുള്ളൊരു തന്ത്രപാടിലാണ് കുറയുമായിരിക്കും. പിന്നെ മക്കള കൂടെ കൊറചേരം സൂമ്പ കളിച്ചു മുട്ടായി ട്ടും ഞാൻ അങ്ങനെ നോക്കിട്ടില്ല.
ഉം.
നോമ്പിന് സമയത്തെ നന്നായിട്ട് ഡയറ്റ് ഓക്കിയിരുന്നു ട്ടോ ഇന്നട്ടെ ഡയറ്റ്ല്ലെ അതാണ് എടുത്തിട്ടുണ്ട് ഇന്നു. പക്ഷേ അതൊന്നും ഇപ്പൊ.
താണ് വൈറ്റ് കൂട അല്ലാതെ.
ഞാനീ ഉച്ചക്ക് ഇണ്ടല്ലോ ആകെ ആ ഒരു കയ്ല് ചോറേ കഴിക്കൊള്ളു. ബാക്കി പിന്നെ കറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യ അങ്ങനെ.
അമ്മള് കൂട്ടാൻ എത്രിം കഴിക്കാ ഉപ്പേ രി പച്ചകറിയൊക്കെ കഴിക്കാ ചോറ് ഫൈബർ ഭയങ്കര കേടാണ്.
പക്ഷെ ഞാനിക്ക് ചോറ് വേണം പക്ഷേ കൊറേ വേണമെന്നില്ല എനിക്ക് എങ്ങനായാലും എൻ്റെ വയറ് ഫുള്ളായ അത്. തായേപോലെ മതി പക്ഷേ ഞാൻ രാത്രിക്ക് ഞാൻ ചോറ് കഴിക്കേയില്ല എന്നിട്ടും കൂടി വൈറ്റ് കൂടി. നന്നായിട്ട് തടി കൂടിട്ടുണ്ടായിരുന്നു.
മ്മ് ന്ക്ക്പ്പോന്താ അറിയോ വൈറ്റ് കൊറയാ ചെയ്ണ് തൈറോ ഡ് എന്തേണ്ടെക്കുമ്ന്ന തോന്നുന്നെ അല്ലെങ്കി
അത് അങ്ങനെ പറിണ്കേക്കലെ തൈറോയ്ഡ് ചേലോൽക്ക് കൂടും ചേലോൽക്ക്
പ്രശ്നണാണല്ലേ ഈ തടി കൂട്ണതും കൊറയുണൊക്കെ അതൊണ്ടണലൊ.
മ്മ് ചേലോല തടി കുറയുന്ന് പറിണേക്ക.
ഉം.
അത് എന്താ പറയ തൈറോയ്ഡ് പല വിധണ്ട് ന്ന് അത്.
അപ്പൊ ഇത് വരേ ഡോക്ടറൊന്നു കാണിച്ചിട്ടില്ല.
ഷുഗർ പല വിധ ണ്ട് ട്ടോ ഷുഗർ ചില ഷുഗർ തടി പറ്റി ശു തെ ചെല ശുഗർ. തടിൽ കേറിയ ഭയങ്കരായിട്ട് നമ്മൾ ചീർക്കും അതെപ്പോല്തന്നെണ് ഓ ഓ തൈറോയ്ഡിന
തൈറോഡിന്റെ പ്രശ്ണം ഉണ്ടായാല് ഭയങ്കരാണലൊ പെട്ടെന്നത് മാറി കിട്ടൂല നമ്മളെ ഓ മോൻന്റെ പ്രശ്നാണത്.
വിളിക്കണന്നൊക്കെ പർ
ഉം ചെലൊർക്ക് അങ്ങനെണല്ലോ പെട്ടെന്ന് തടിക്കൊന്നും ഭക്ഷണം കഴിക്കൊന്നും വാണ്ട.
അപ്പ ഞാനൊക്കെ അങ്ങനെണ് ഞാൻ പച്ച വെള്ളം കുടിച്ചലും നല്ലോണ്ണം തടികേ കാണും.
ഉം.
വേണ്ട നമ്മളെകുറിച്ച് സമയം വെറുത്തിരിക്കുന്നത് കൂടുതലായിട്ട് വെറുതിരുന്നാൽ തന്നെ. അത് തടീൽ അതേപോലെ കാണും അങ്ങൻത്തെ ഒരു പ്രകൃ താണ്.
ആഹ്. ഇവിടെന്ന് ഞാൻ ആദ്യം അത്യാവശ്യം നല്ല തടിണ്ടുണ്ട് ഇപ്പൊ എന്താ അറിയില്ല പെട്ടെന്ന് മെലിഞ്ഞിരുന്ന് എന്തോ പോലെയി നമ്മക്കൊക്കെ മറ്റ കുട്ടി നമ്മള് തൈറോയിഡിന്റെ പ്രശ്നം തന്നക്ക മുട കൊയ്ച്ചിലൊക്കെ നല്ലോണണ്ട്
ഉല്ല പ്രശ്നങ്ങളൊന്നും എനിക്കില്ല കേട്ടോ ഷുഗർ പ്രഷറ്റ്റോ അങ്ങനെ
ഭക്ഷണ ആണെങ്കി നല്ലോ കഴിക്കൂല്ല
ആഹ
പിന്നെ ഒറക്കം കിട്ടൂല
ആ എനിക്ക് വിഷയല്ലല്ലോ ഒക്കെ ഒരു കറക്റ്റിലാണ് ഉച്ചക്ക് ഞാൻ അത്യാവശ്യം കൊഴപ്പമില്ലാത്ത ബക്ഷണം കയ്ക്കും അത് ഈ പറഞ്ഞ പോലെ തന്നെ ചോറ് വച്ചിട്ടാണെങ്കിലും കറികളൊക്കെ മീനൊക്കെ കുറച്ച് കൂടുതലെടുത്ത് അങ്ങനെ കഴിക്കും നാലുമണിക്ക് ചായന്ന്റക്കതാണ് അതിന്റെ കൂടുതൽ കടി നിർബന്ദാണ് പിന്നെ രാത്രി ഞാൻ അങ്ങനെ കഴിക്കലില്ല ചിലപ്പോൾ അപ്പോൾ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലാതെ ഞാൻ
ഉം
ആ പിന്നെ ഉറക്കന്ന് പറഞ്ഞാ പത്ത മണിയാമ്പോ ഞാന് ഒറങ്ങും അത് എവിടുന്നാ ഒറക്കം വരണേന്നറിയില്ല ആ സമയാവുമ്പോ ഞാൻ ഉറങ്ങും പിന്നെ കറക്റ്റ് അഞ്ചര അലാറം വ വെക്കും അഞ്ചരക്കിണിക്കും മുസ്കേരിക്കും കാര്യങ്ങൾ കഴും അടുക്കളയിൽ പോകും
ഞാൻ ഇപ്പ ആറണിക്കാ നീക്കല ഇപ്പൊ കൊറച്ചു നേരം ഇരിട്ടാണല്ലോ ആറ് മണിക്കൊക്കെ ആഹ
അടുക്കളന്റെ വാതിലൊന്നും തൊർന്നിടുലാ അവെ-
അഞ്ച മണിക്കൊക്കെ എണീക്കൂട്ടോ പിന്നെ കുറച്ചല്ലെങ്കി കുറച്ചേര കൂടി കടക്കാന്ന് വിചാരിച്ചു മഴ ആയോണ്ടെ
അറിയോ ആ സമയത്താണ് നമുക്ക് നല്ലൊരു ഉറക്കം വരിക
അത് ശെരി ആ സത്യം അതൊ ഒരു പിശാചിന്റെ എന്തോ ഒരു പേരാണ്
അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര ഉറക്കവും എന്താ എനിക്കാ തോന്നാ ത്തെ ഉറക്കും അത് ഭയങ്കര ഇഷ്ടമാണ്
ഉം
ഞാാനെന്നെ വിചാരിക്കും ചിലപ്പോൾ ഞാൻ എണീറ്റ് നിസ്കാരം കഴിഞ്ഞ
ഉം പിന്നെ പിന്നെ എന്താ പറ ആ ടൈമില് ചിലപ്പോ നമ്മ കിടാ കുറച്ചേന കൂ കടക്കാന്ന് പറയുമ്പോഴന് നേരം പെട്ടെന്ന് കഴിയും
പിന്നെ നമ്മള
പിന്നെ ഒറ്റ ചാട്ടയ്ക്കാരം വേ ഓടുംഞാൻ പിന്നെ അടുക്കളേക്ക് എന്താ
അതെ ഞാൻ ഇന്റെ നിസ്
മദ്രസ് ഉണ്ടാവേ രാവിലെ മദ്രസ്സ് പറഞ്ഞേക്കണ്ടേ
നിസ്കരിച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ആഹ ഉറക്കരിക്കന്നല്ലാണ്
എന്നും വിചാരിക്ക് നേരത്തെ നീക്കാന്ന പക്ഷെ മഴയൊക്കെ ആകുമ്പോ എന്തോ ഒരു മടിയാണ്
അ ശരിയാണ്
ആ ടൈമിൽ എന്തോ ഒരു മടിയാല അതുവരെ നമ്മള് ഉച്ച ഒക്കെ ടൈം കിട്ടുമ്പോൊക്കെ ഫീ ആണ് രാത്രി അങ്ങനെയാണ് ആ ടൈമില് രാവിലെ മാത്രം
എന്നൽ രാത്രി ഒന്നും ഒർക്കം ശേരിയാവൂലേ
ഉം
ചൂടായാലും ഭയങ്കര ചൂടെടുത്തിട്ടു അവർക്ക് ശരിയാവേയില്ല പിന്നെ രാവിലെ ഇപ്പോരു ക്ഷീണമാക്കുവാ
ഉം
അരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ശരിക്കും നമുക്ക് ഏ ഒന്നിനു നമുക്ക് ഇഷ്ടല്ല ശരിക്കും മഴക്കാലോ ഇഷ്ടല്ല വേനൽക്കാലോ ഇഷ്ടല്ല നമുക്ക് എല്ലാത്തിനും പ്രശ്ന
ഉം എന്നാ ശരിട്ടോ പിന്നെ വിളിക്ക. ഉം